ആ കേക്കാൻ പറ്റണ്ട് ഊം
ആ ആ എന്നാ എടുക്കുവായിരുന്നു
ഞാൻ എന്താ ഇത് വിളിച്ച് കൊണ്ടേരിക്ക ഇപ്പ ലീവാണ് അപ്പൊ നിസ്കരിക്കാരൊന്നും പറ്റ് അത്കൊണ്ട്
ഓ ഓ ആ അങ്ങനെയൊക്കെ ഉണ്ടോ ഡേറ്റ് ആവുമ്പോ പറ്റില്ലാന്നൊക്കെ ഉണ്ടോ
ആ ശരി ശരി ആ വൈകിട്ടത്തേ ക്കുള്ള ആഹാരൊക്കെ ആയോ
ഞാനിപ്പോ ഹസ്ബൻന്റെ വീട്ട്ന്ന് എന്റെ വീട്ടിക്ക് വന്നക്കാണ് അപ്പൊ വന്നേ മുതല് ഈ വിളിയില് കൂട്യതാണ് അടുക്കളിക്കൊന്ന് പോയോക്കി
അല്ലേ തന്നെ സ്വന്തം വീട്ടിൽ ഇപ്പാരടുക്ക
അല്ല എന്താണ്ടാക്കീക്ക്ണേന്ന് പോലും നോക്കിട്ടില്ല ഏ ആ എന്തേലൊക്കെ ഇണ്ടാവും വരുംന്ന് പറഞ്ഞ തല്ലേ
ആ ഹാ ഹാ ഉം അപ്പന്താ ഒരാഴ്ച നിന്നിട്ട് പോവോ അതോ
ഏയ് നാളെ സ് നാളെത്തന്നെ തിരിച്ചു പോവും
ആണോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോണോ
നാളെ ലീവാണ് വെള്ളി ഇവടെ ലീവാണ്
ആ ഹാ ഹ
അപ്പം ശനിണ്ടല്ലോ ആ കൊ
ഹാ അങ്ങനെ അതാണ് കുഞ്ഞുങ്ങള് സ്കൂളിൽ പോവാൻ തുടങ്ങിയ പിന്നെ വെക്കേഷൻ ഒന്നോ രണ്ടോ ദിവസേ പോക്കൊക്കെ നടക്കുള്ളല്ലേ ആ ആ എന്റെ പൊടിക്കൊച്ചാ അതുകൊണ്ട് പിന്നെ എന്തോ
അവിടെ എങ്ങനെ ശനി ഞായറും അല്ലെ ലീവ് സ്കൂളിന്?
ആഹ് അതെ അതെ ഇവിടെ ശ- ശനീം ഞായറും ആ അവധി
അവിടെ എങ്ങനെ വീട് അടുത്താ
ആ അതെ അതെ കുറച്ച് ഒരു അരമണിക്കൂർ ട്രാവൽ അത്രേ ഉള്ളൂ
ആ എനിക്കും അങ്ങനെ തന്നെയാണ്
ആണല്ലേ ആ ഓ പക്ഷെ ഇവിടെ ഹസ്ബൻഡിനോട് ചോദിച്ചു ചോദിച്ച് എത്ര പ്രാവശ്യം ചോദിച്ചാല എന്നറിയാമോ ഒന്ന് വീട്ടിൽ വിടുന്നെ
ആ അങ്ങനൊക്കെ തന്നെ പടിക്ക്
ആ.... അന്നേരം അതിന് കണക്കാ ആ- ഇന്നലെ പോയതല്ലേ ഉള്ളൂ കഴിഞ്ഞാഴ്ചഴ പോയതല്ലേ ഉള്ളൂന്ന് പറ അവർക്കാണെങ്കി നമ്മള് വീട്ടി വന്ന് കഴിഞ്ഞാ ഭയങ്കര ശ്വാസം മുട്ട ഡാ പോകാം പോകാം ആന്ന് പറയും
ആ ശരിയാ
അപ്പൊ ഞാൻ പറയാ അങ്ങനെ തന്നെയ എനിക്കുന്നൊക്കെ പറയുവേ നമ്മക്കെന്തോ നമ്മൾ പെണ്ണുങ്ങളാണ് അങ്ങനെ പോയി നിക്കണോന്നുള്ള ഒണ്ട് അതു അ അങ്ങ് അഡ്ജസ്റ്റഡയിട്ട് പോവും ആണുങ്ങൾക്ക് അങ്ങനെ ഒരുതില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവര്- കുഴപ്പമില്ല മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ട്
മഴ ഇന്ന് നാല് മണി വരെ ഇണ്ടായിരുന്നില്ല അവിടുന്നങ്ങിട്ട് മഴ ഉണ്ട് നാല് മണി കഴി-
ആ ആ ഇവിടെ നേരെ തിരിച്ച ഒരു പന്ത്രണ്ട് മണി വരെ- നല്ല മഴയായിരുന്നേ പെട്ടെന്ന് പോലെ മഴയും നിന്നു എല്ലാം പോയി ന നല്ല വെയില്
ആ ആ
ഈ ഒരാഴ്ചത്തെ ഉണങ്ങാത്ത തുണിയെല്ലാം കൂട- ഇന്നത്തെ വെയിലത്ത് ഉണക്കി വെച്ച് ഞാൻ
അതെ അതെ അങ്ങനെ ഇടക്കോരോ വെയിലില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് ഈ തുണികളൊ- സ്മെല്ലെല്ലൈക്കാരം
ആ ഇവിടെ കാര്യം വാഷിംഗ് മെഷീൻ ഇ- ഒണക്കി കിട്ടൂന്ന് പറഞ്ഞാലും ഒന്ന് വെയില് കൊണ്ടില്ലെങ്കിൽ കൊള്ളത്തില്ലേ
എനിക്ക് വാഷിംഗ് മെഷീനും ഇല്ല അങ്ങനെ ഉണക്കാനും
ആഹ അയ്യോ അത് ഉണ്ടെങ്കിൽ നല്ല- ഉപകാരവാ കേട്ടോ കാര്യം മഴക്കാലത്തൊക്കെ നമുക്കൊന്ന്- അതിന്റകത്തിട്ടിങ്ങനെ സ്പിൻ ചെയ്തെടുക്കുമ്പോ നന്നായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ ഒരു വെയിലൊന്ന് ചുമ്മാ കൊള്ളിച്ചാ സംഭവം മടക്കിയലമരി വെക്കാം ഞാനീ കമ്പളിയും പോതപ്പും സെ- സെറ്റിയുടെ കവറും എല്ല
ആഹ ആഹ
കമ്പിളിയും ഒക്കെ ആഴ്ചയിലും മാസത്തിലൊക്കെങ്ങ് അലക്ക-
അതെ അതാണ് ഞമ്മക്ക് അങ്ങനെ തിരുമ്പ മറ്റേ നമ്മക്ക്- എത്ര ഇത് ആയാലും തീരുമ്പോൾ ഭയങ്കര മടിയായി കര
ഇത്എടുത്ത് പൊക്കണ്ടേ ഡി കമ്പളി എന്നൊക്കെ പറഞ്ഞാ വെള്ളത്തി കുതീർ-
ആഹ് അതാണ് ഇ പൊന്തല്ല നനഞ്ഞാ തീരെ എതു ഇണ്ടാവല നനഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാനോല്ലേ പിടിച്ചാല് പക്ഷെ നാനഞ്ഞ്ഞ കഴിഞ്ഞാ ഇത് ഞമ്മള്- ഉപയോഗിച്ചിുന്നാ പുതപ്പാ തോന്നുന്നു
ആഹ അതാണ് എന്റെ വീട്ടിൽ വാഷി്മെഷൻ ഇല്ലായിുന്നേ അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ അ അടുക്കള കാണുന്ന പരിപാടിക്ക് വീട്ടിൽ നിന്ന് വാഷിംഗ മെഷീൻ അങ്ങോട്ട് വാങ്ങിച്ചോണ്ടണ്ട് വന്നേ അപ്പം നമ്മളെന്താ ഓരോ ആ ഓരോ പ്രാവശ്യം ഡയ്- കഴുമ്പോൾ എടുത്തിട്ട അലക്കുന്നു
ഇന്നാരണ്ട് പൊതപ്പോണ്ടൊക്കങ്ങട്ട് വര് താ
അത് കോള്ളാ ഞാന്എന്നിട്ട് ഇപ്പൊ വീട്ടിവി ഇന്ന് ഞാൻ അമ്മയോട് പറയും കമ്പിളി ഒന്നും എട്ത്തലക്കണ്ടാ ഞങ്ങള് വരുമ്പോ വണ്ടീല് എടുത്തോണ്ട് വന്ന്ട്ട് പിന്നെ പോകുബോ കൊടുത്താ മതിയെ ല്ലോ എന്നും പറഞ്ഞി വേനക്ക് പൊതയ്ക്കുന്നില്ലല്ലോ കമ്പിളിയൊക്കെ അതെല്ലാം കൊണ്ട് വന്ന് അലക്കി കൊണ്ടുവന്ന് തിരിച്ച് കൊടു ത് ഇനി മഴക്കാല അമ്പ് പ്പതിയെടുക്കുന്നു ദിതി ക്കുന്നു അടുത്ത അലക്കാരമ്പ ഇങ്ങോട്ടു കൊ വരുന്നു
ആഹ് ആഹ് അത് പറ്റും ഇവിടെ ഇന്റ ഹസ്ബൻഡ് ഇങ്ങനെ ചായ എന്ത് വാങ്ങിത ന്നാലും വാച്ചു
ആഹ്
ആഹ് അപ്പൊ ഈ മുയുവാതിലന്നെ തരുമ്പോള്ളൂ അയില് തരുണ വൃത്തി ഇണ്ടാവൂലാർഞ്ഞിട്ട്
ആഹ് അയ്യോ അയ്യോ പക്ഷെ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഒരുപാട് ചെളിയുള്ള തുണികള അതിലിട്ടിട്ട് കാര്യമില്ല നമ്മള് കല്ലേല് അല ഇക്കുന്നൊരു ഇത് വരില്ല പിന്നെ ശരി ക്കും പറഞ്ഞ ഉപകാരം ഈ കമ്പിളി അല്ലെങ്കി ബെഡ്ഷീറ്റുകള് നമ്മള് ബെഡ്ഷീറ്റ് എന്നൊക്കെ പറുമ്പോ ആഴ്ചയിൽ ആഴ്ചയിൽ മാറുവല്ലോ അപ്പം അങ്ങനെയുള്ളതി എളുപ്പ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അലക്കിയ തുണി കൊണ്ട് കൊണ്ടുവന്ന് പത്ത് മിനിറ്റ് മതി ഒണക്കിയെടുക്കാൻ അങ്ങനെ ഒണങ്ങി കിട്ടാൻ അതൊ കേൾപ്പ ഇപ് പ്പ ഈ മഴക്കാലത്ത് അതാണ് ഏറ്റവും ഉപകാരം ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കി പോകുന്നടുത്ത് യൂണിഫോം ഉണ്ട് ജോലിക്കെ അന്നേരം ആ യൂണിഫോം ഒണങ്ങി കിട്ടണെങ്കി ഇതിന്റെ അകത്തുട്ട് ഇട്ടിട്ട് ഒന്ന് കാറ്റടി ക്കുമ്പത്തേക്കും അത്യാവശം ഒണങ്ങും പിന്നെ ജസ്റ്റ് ഒന്ന് തേക്കുമ്പ പ്രത്യേക സംഗതി ഓക്കെയാ
അതെ അതെ
കൊണ്ട് ഒരു വിധത്തിൽ മഴ കാലം കഴിഞ്ഞു പോവൂന്നേ
ആഹ്
ആഹ് അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പോ ഉപകാര പിന്നെ ഒരു വിധത്തിൽ മടി അത് സത്യമാ കേട്ടോ ഞാനിപ്പ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴയല്ലേ മുറ്റത്തോട്ടിറങ്ങാൻ മടിയായി ട്ട് ഗോൾ ഇല്ലാം കൊടുക്കുണ്ടാ അപ്പൊ കുഞ്ഞെപ്പോഴും എപ്പോഴും ഡ്രസ് തു മാറോ അപ് ഓള് കുഞ് ഒൻപത് മാസൊള്ളെ അന്നേര് പർന്നോലെ ഇങ്ങനെ കൊണ്ടോന്ന് വാഷ്മിഷീലിടുന്നഇത് തന്നെ പണി മഴയോണ്ട് വെള്ളം ഇഷ്ടം പോലു ണ്ടല്ലോ ഇത് ഹ് ഹ് വാഷിംഗ് മിഷീൻ ൽ അടി ച് മണ്ടേ കേറ്റ്ന്നു അലക്കുന്നു ഇതന്നെ പണി
ആ വേനക്കാൽത്ത് വള്ളത്തിന് ദ്ധിമുട്ടുണ്ടോ
ഇല്ല്യല്ല ഇവടെ ഒരു കൊഴലും ഒരു കുളവും ഉണ്ട് അണ്ട് വെള്ളം ത്തിന് ബുദ്ധിമുട്ടില്ല- പിന്നപഞ്ചായത്തിന്റെ മററ്റെന്തോരു കളം ക്ഷന് എടുത്തിട്ടിട്ടുണ്ട് നമ്മള അങ്ങനെ വെള്ളമെടുക്കാറില്ല
ആ ആ
ഹ്മ് അതുകൊണ്ട് വെള്ളത്തിനൊന്നും കൊഴപ്പമില്ല
അത് ആവശ്യംണ്ടാവില്ലലെ
ആ അതെ അതെ അവടെങ്ങനെ വെള്ളം വെള്ളം പിന്നെന്താ
ഇബടിം കൊഴപ്പൊന്നുല്ല വടെ കുഴൽ കിണറു ഉണ്ട്‌ പിന്നെ ഈ ജലനിധി പറയില്ല അ
ആഹ് ഓക്കെ ആ ആ ശരി ശരി അ അ ആ ആ അപ്പം വെയിലാകുമ്പോ ഓർക്കും രണ്ട് മഴ കിട്ടിയാ മതിന്ന് മഴയാവുമ്പോ ഓ ആകപ്പാടെ ശോകവാ
എങ്ങന വ ഇന്നലെ ദൈത്തിന്റെ ബുദ്ധിമുട്ട്
ആത് അതാണ് അതാണ് വെയിലാമ്പോ ഭഗവാനെ ഒരു രണ്ട് മഴ കിട്ടണേന്ന് പറയും
ഹിഹി ഹിഹി എങ്ങനെ പോയാലും ദൈവത്തിന് സുഖാണ്, ഹിഹിഹി
അല്ലല്ല മനുഷ്യന്മാര് ഇല്ല്യ ആഗ്രഹത്തിനും പ്രാർത്ഥനക്കൊന്നും ഒരു കൊറവും ണ്ടാവേല ആദ്യം നമ്മള് പറയുമായോ എൻക്ക് എങ്ങനെലൊരു കല്യാണം കല്യാണം കഴിയുമ്പോറോയോ രു എനിക്കൊരു കൊച്ച് കൊച്ചിനെ കിട്ടി കഴിയുമ്പറി അയ്യോ എന്റെ കൊച്ചു മാ എല്ലാ ത്തിനും മൊ ഒന്നാമതാ യിരിക്കണേന്ന് പറയും അത് കഴിഞ്ഞ് കൊച്ചിന്റെ കല്യാണപ്രാ അതെ അതെ അതെ അതെ നമ്മക്ക്ങ്ങനെ ഓരോ ആഗ്രഹങ്ങള് വന്ന്
ആഗ്രഹങ്ങൾ ഉം മനുഷ്യൻ മനുഷ്യന്റെ ആഗ്രഹം തീരണെങ്കി മണ്ണിന്റടീലെത്തണം.
ആഹ് അതെ അതെ ചെലപ്പോ പറയാൻ പറ്റില്ല അവിടെ കെടന്നും ആഹ് ഇതായിരിക്കും മനുഷ്യര്ടെ കാര്യല്ലേ അയ്യയ്യോ
എത്ര കുഞ്ഞുങ്ങളുണ്ട്?
നാലാള്
ആഹാ
ആ രൺ രണ്ടെണ്ണം ട്വിൻസ് സ് ഇൽ മൂന്നാമത്തെ ഉം
ആഹ് ഹ്
പിന്നെ ഫസ്റ്റ് മോനാണ് ആറാം ക്ലാ സില് രണ്ടാമത് പെങ്കുട്ടി നാലാം ക്ലാസ്സില് പിന്നെ ട്വിൻസ് യു കെ ജീല്
ആഹ് ഓക്കേ ഓക്കേ ഓ ക്കെ അടിപൊളി ആയിരിക്കൂലോ അപ്പം
ആ ഓല്ണ്ടാവോണ്ടങ്ങനെ പോണു തല്ല് കൂടിട്ടോ അതെ അതെ സ്ക്കോൾപൊക്കോടങ്ങീക്കണോ?
ഇല്ല ഇല്ല കുഞ്ഞാ ഒമ്പത് മാസായതേ ഉള്ളൂ.
ആ ആഹ് മുട്ടേപോക്ക് തന്നെ ആയപ്പോ തന്നെ ഞാൻ
ഏ വെര്ണൊള്ളു തൊടങ്ങീട്ടല്ലുള്ളു
ആ ഇത് തൊടക്കവ എവടെ പോവാ വിഷമിക്കേണ്ടാന്നെ പ്പഴും പറയും പക്ഷെ അപ്പോഴ ഇവൾടെ ഓരത് കാണുമ്പോ അപ്പ ഞാനിങ്ങനെ അമ്മേനെ ഓർക്കും ഇത്രേം കഷ്ടപ്പെട്ടാണല്ലോ നമ്മളെ വളർത്തിയേന്ന്
ചന വരാ അത് വരെ ഞമ്മക്കറീല
കുമ്പം ആ അമ്മയാണ് ശരി അത് കഴിഞ് നമ്മളൊരമ് അതേന്ന സത്യവാ നമ്മളെല്ലാരോടും പറയേല്ലേ എന്റെ സ്ഥാനത്ത് നിന്നാലേ അറിയൊള്ളന്ന് അത്
ആഹ് അത് നമുക്ക് ചെറുപ്പത്തി പറഞ്ഞു തന്നപ്പോ നമുക്ക് മനസ സ്സിലാവൂല അപ്പ നമ്മള് അനുഭവിക്കുമ്പളേ നമ്മക്ക് മനസിലാവുള്ളു അഹ് ആ അതെ നമ്മൾങ്ങനെ ആലോയ്ച് ആ നമ്മളിങ്ങനെ ഉമ്മ പറഞ്ഞ ഇങ്ങനെയാണ്ല്ലേ
അതെ, അതെ, അതെ, അതെ. അതാ പറഞ് ഇനിയിപ്പ നമക്ക് അതെ, അതെ, അതെ ഇനിയിപ്പ നമക്ക് തിരിച്ച് നിന്ന് പറയാം എന്റെ സ് ഥാനത്ത് വ ന്നാലേ നിങ്ങക്ക് അറിയത്തുള്ളൂന്ന് പിള്ളാരോട് പറയാം.
ആ.
നമുക്ക് കാലങ്ങളൊക്കെ കടന്നു പോവുമ്പ നമുക്കു അവസരം കിട്ടും.
ഉം.
എന്നാ ഞാൻ എടക്ക് വിളിക്കാം. ഓ ശെരിയേ, ആ ഓ ശരി, ശരി.